ഹലോ
ണ്ടോ
ആഹ് കേൾക്കാം ആഹ താങ്കൾക്ക് കേൾക്കാം
ഹോ എന്താ പരിപാടി ചായ കുടിച്ചോ
ഇല്ല നോമ്പ
ഓ അ എന്തേപറ്റിയാവലെ
വിള്ന്ത്ട്ടാ
അപ്പൊ എന്താപറ്റിയതിന്ന്
ഇന്ന് വെറുതെ നോബൊ എനിക്ക് നോബൊന്നുല്ല
അഅ അതാ ഞാൻ ചോയ് ചത് ഞാൻ പേടിച്ച്പോയി
ഉ നിങ്ങൾക്ക് നോമ്പാണോ
ആഹ്
മ് മ് ഹസ്ബൻ്റുംന്ന്എട്ത്ത്ട്ടില്ല എന്റെ
അതെന്തേ
ഹ് ആ കൂടിട്ടാണ് തോന്ന്ണ് ഞാൻ കൊറേ നേരം ചോയ്ച് എടുക്ക്ണ്ടോ എടുക്ക്ണ്ടോന്ന് അപ്പൊന്നും മിണ്ട്ന്നില്ല ഞാമ് വിജാരിച്ച് എട്ക്കുന്ന്ണ്ടാവുലെ
ആ ലൈറ്റോ ഫാക്കട മ്ച്ഞാൻമക്കളെ കൊണ്ട്പോയി വ്ടാനുള്ള തെരക് ക്പിന്നെതാ അലക്കി കഴിഞ് അപ്പൊന്ന് വെ ഷിട്ട് ഇനി അത് വാരണം കുറച്ച് പുല്ല് പറിക്യാണ്ട്
ഓ നിക്ക് ഞാൻ പിന്നെ ഒരു മടിയെ ആയത് കൊണ്ട് എനിക്കാ രെങ്കിലൊക്കെ ഞാനരു അയ്മ്പൊർപ്വ കൊടുത്താലെ പിന്നെ അയ്മ്പൊർ അപ്പിയാന്ന് പറഞ്ഞാൽ നമ്മൾസമയകിട്ടൊങ്ക്ൽ നിങ്ങളും പറിക്കൂല അതെനിക്കറിയാ ആഹ് അത് നല്ലതാണ് അയ്യയ്യൊ ഞമ്മ്ടെ വിടൊരു കുമ്പളങ്ങൺണ്ടായിര്ന്നു അതാരോ പറച്ചിട്ട് പോയോ ഇല്ല വല്യൊരു കുമ്പളം ണ്ടായിട്ടുണ്ടേ ഞാമ് വിചാരിച്ചാ ആരെങ്കിലും ക്കെ പറിച്ചിട്ട് പോം നമ്മുടവിട ആദിവാസികളെ കോളനി അട്ത്ത്ണ്ട്
ഉമ്
അപ്പം അവര്ക്ക് അവരെന്താ വിറയാന്ന്ർഞ്ഞാല് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേറെ എവ്ട്ന്നാ കിട്ടന്ന് പറ
തന്നെ അ അആ അപ്പൊ നമുക്കൊന്നും പറയാമ് പറ്റൂല
എനമ്മള് കാണാണെങ്കിൽ എല്ലാവര്ക്കാ ആഅ പക്ഷെ പറഞ്ഞിട്ട് അവര് നമ്ടെതൊക്കെ കക്കും ഗവൺമെൻ്റിൻ്റന്ന് മ്പോര്
അആ ആമ്
മ് പിന്നെ ന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഹസ്ബൻൻ്റിൻ്റെ ഏ ചേച്ചീൻ്റെക്കെ മാറിയോ
ഓ ഓ കൊഴ്പ്പല്ല അങ്ങനെ പോണ് നിങ്ങ്ക്കൊന്നായിട്ടൊന്നുല്ല
ഹ്ആ
ഉമ്
അതെന്താ
എന്തായാലും കൊറച്ച് സമയം എട്ക്കൊല്ലോ
വന്നോ അടുത്തേക്ക് വന്നോ വീട്ടിലേക്ക് വന്നോ
ഇല്ലല്ലല്ല ക്കദാണ്ടി കയിഞ്ഞിട്ട്എന്താ ഫൈസാ ഫാതിമേ മുപ്പതാംതി കഴിഞ്ഞിട്ട്
തന്നെ
ഉം
അങ്ങനൊക്കെ പറയ്ണ്ട് ഉംമ് ഇവന്ക്ക് കുറുക്ക് ണ്ടാക്കാനേ ഇവൻ ണ്ടാക്ണ കുറുക്ക് തിന്ന് ണ്ല്ല ഓർ്സ് ണ്ടാക്കി കൊടുത്തു അതും കഴിക്കില്ല ഇനിപ്പോ എന്താ ചെയ്യാൻ നിക്കറിയ
ഹ്
ഇനിപ്പൊ എന്താ കൊടുക്കാന്ന് അറഞ്ഞീറ്റ
തേങ്ങാപ്പാല് ഒഴിച്ചിട്ട് കുറുക്ക് ഉണ്ടാക്കി കൊടുത്തോ
അതക്കഓക്ക് മതിയയി തേങ്ങാപ്പാല തന്നൊയിയിരുന്നു കൊടുക്കല് പിന്നെ ഒരു വയസ്സായണ്ട് സ് ശേഷാണ് ഞാന് പാല് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയത് അതും പറ്റില്ല അത് മതിയായി ഇപ്പൊ സ്പൂണ് കാണുമ്പോ തന്നെ ഓടും.
അയിനിന്നാ അങ്ങനത്തെ അമൃതപ്പൊടി പറ്റുവോ
അമൃതപ്പൊടി എന്തൊന്നും ഇല്ല
അമൃതപ്പൊടി വറുത്തിട്ട് കുറക്ക് ഉണ്ടാക്കി നോക്കി കൂടൊയിരുന്നോ പായസം പോലെ ബെല്ല ഇട്ടിട്ട് അത് പിന്നെയ ഇഷ്ടപ്പെടും
ഞാൻ അമൃതപ്പൊടി ഇന്നലെ പോയി മേടിച്ചു കൊടന്നിട്ട് അതൊക്കെ കൊടുത്തയച്ചു
എല്ലാ ഒരു ബേക്ക് പോലും വെക്കാതെ കൊടുത്തയച്ചില്ലേ ആ അങ്ങനെ ചെയ്യണം അമൃതപ്പൊടി നന്നായിട്ട് വറുത്തിട്ട് നമ്മള് പായസം ഉണ്ടാക്കൂലേ പരിപ്പ് പായസം
ഉം
ആ ചൊവ കിട്ടും
ഏ
ആ നല്ലോണം വന്നിട്ട് മധുര ഇഷ്ടപ്പെടുന്നവരാണ അവര് കൊഴപ്പില്ല മറ്റേ നമ്മളെ വെള്ളംഒഴിക്കുവെക്കുക പാൻസാരക്ക്പകരംവെള്ളഇട്ടാട്ട്നല്ലോണംകുറിക്കിഇങ്ങ് ത്തല് കൊറച്ച് നെയ്യ ഒറ്റിച്ചാല് കുറച്ചും കൂടെ നന്നായിട്ട് വയ്ക്കണമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴച്ചാ പായസം തന്നെ ആകും
ഉം
കുട്ടികൾക്കും വല്ല്യകുട്ടികൾക്കുംകൊടുത്തു മന്റെ മക്കള് മതിരം അങ്ങനെ കഴിക്കാത്ത കൊണ്ടാണ് ഞാൻ കഴിക്കും
ഉ ഉം ഈ സമയത്തോ എത്തിച്ച വ ചെറിഏട്ടന്റെ ഭാര്യയ്ക്ക്
എന്താ അതെങ്കിലന്ന് ജീവിക്കാനാ അവർക്ക്
ഉം അത് ഒരു മാസം രണ്ടാഴ്ചക്കെ അഞ്ച്പാക്കറ്റ് ഒക്കെയാണ്
അവര് കഴിക്കിയേ
ഉം
വേറെന്നും ഇല്ലാത്ത കൊണ്ടായിരിക്കാം
ആ അപ്പൊ ഞാൻ വിചാരിച്ഇന്നാ ഒരകഴിക്കെട്ട് എന്ന് വെച്ചിട്ട് ഞാൻ കൊടുത്തുവിട്ട്
എന്നാല് ചെറിയ കുട്ടിയക്കെ ഉള്ള പുരൽ ഒന്നൊക്കെ എടുത്ത് വെക്കണം എന്നിട്ടാണ് കൊടുക്ക
ഞാൻ അവിടെ പാല് കഴിക്കാനായിഇനി വേണമെങ്കിൽ ജീനുന്റെഎടുത്തുന്ന്ഒരുപാക്കറ്റ് മേടിക്കാം
ആ ഒന്ന് ജീനണ്ടിയൊക്കെ ഒന്ന് വാങ്ങിട്ടേ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്‌ നന്നായിട്ടിണ്ടാവും. അതെന്ന് നോക്കാ ചിലപ്പോഅവെള്ളത്തിന്റെ ടേസ്റ്റ്ചെലപ്പാ അവന് ഇഷ്ടപ്പെടുവായിരിക്കും
ഇന്നലെ ഞാൻ ഏലയട ഇണ്ടാക്കി ചക്കട
ഉം
എന്നിട്ടാ നല്ല രസഉണ്ടായിരുന്നു.
എങ്ങനെയാ ഉണ്ടാക്കിയെ
മ് പിന്നെ ചക്കയും
മനേലെഞ്ച്ബാഗ് അവിടെ ബക്ക്
അരച്ചു
മ്
ചക്കയും വെല്ലവും തേങ്ങയും കൂട്ടി അരച്ചിട്ട് അതിലേക്ക് അരിപ്പൊടി ആണെങ്കിൽ അരിപ്പൊടിഇടാം ഗോതമ്പ് പൊടി ആണെക്കിൽ ഗോതമ്പ് പൊടി ഇടാ എന്നിട്ട് ഇട്ടിട്ട് ഞാനഗോതമ്പ പൊടിയട്ടെ ഏ എന്താന്ന് വച്ചാല് അരിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അരി
ആ ഉണ്ണിയപ്പം ഞാൻ ട്രൈ ചെയ്യണം വിചാരി ച്ച ഇത്രയും ദിവസായിട്ട് ട്രൈ ചെയ്തില്ല
ആ എന്നിട്ട് ഗോതമ്പ പൊടി നല്ലോണ്ണം കൊയച്ചിട്ട് എലേല് വെച്ചിട്ട് ഇങ്ങനെ അല്ലെ ഞങ്ങക്ക് ആ ആവീൽ വെച്ചു അപ്പൊ എനിക്ക് ഈ എലമംഗലത്തിന്റെ എലയായിരുന്നു ഇഷ്ടം എലമംഗലത്തിന്റെ എല ഭയങ്കര മേളിലായിരുന്നു
ആ അതിമല്ലരു കായണ്ടാവലുണ്ടോ നിങ്ങളെ നാട്ടില്
എലമങ്ങൽ പിന്നെ ആ എല്ലാരും ഇങ്ങനെ പറിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കേക്കാല്ലോ
അയ്യോ അന്ന് ഇവിടെ ഞങ്ങള് ആ പാട്ടം കൊടുത്തിട്ട് നഷ് ട്ടായി പോയി ക്ഷേ ഇനി ഒരു പ്രാവശ്യം പോലും ഞാൻ കൊടുക്കാൻ സമ്മതിക്കൂല
ഉം മതി മതി മതി മതി ഉം ഇവൻ കോഴ്സ് ഭയങ്കര ഇഷ്ടാ മൂത്തോനിക്ക്
ആ എന്താ ഓഡ്സോ
ഓൻ നല്ലോണം കുടിക്കും ഓട്സ്
ഓ
ബെല്ല് എടുത്തിട്ട് വ മറ്റോവക്ക് പറ്റൂല ഇവന് ചെറുതൊന്നും കഴിക്കണില്ല
ആണോ
ഉം അപ്പൊ എനിക്ക് വെശക്ക് കാ ണ് അപ്പൊ മദ്രസ വിട്ട് വരുന്ന സമയായില്ല
എവിടെ വേനേം കൊണ്ടിരിക്കും
നാളല്ലേ ലീവ് ഗവണ്മെന്റിലെ
ഉം
ഇന്നപ്പ എന്തേ രാവിലെ തന്നെ ട്യൂഷൻ എടുത്തെ
അത് ഇന്ന് നോമ്പല്ലാരുന്നോ അപ്പോ വൈയ്യുന്നേരം വരാൻ കയിയാത്തോണ്ട്
ആഹ് ആ മതീ ഉം ഉം കയിഞ്ഞല്ലേ ആരാ വിളിക്കണെ
ആരും വിളിക്കുന്നില്ല പക്ഷെങ്കില് ക്യാൻസൽ ആക്കാൻ കഴിയുന്നില്ല ഒരു എമർജൻസി കോള് പോലെ എന്തോ അമർന്നു പോയതാ
അങ്ങനെയണല്ലേ പിന്നെ എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇണ്ടാക്കിയെ
ഒരു മിനിറ്റ്
രാവിലെ
രാവിലെ ഇന്ന് ഇന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിട്ടില്ല ഇന്ന് മക്കൾക്ക് ഞാന് ചോറ് പൊള്ളിച്ചാണ് കൊടുത്തത് പൊള്ളിച്ചിട്ട് അപ്പ ആ തൂമ്പിച്ചതും മുട്ട പൊരിച്ചതും കൊടുത്തു അ പ്പോൾ രാവിലെ വേഗം തേങ്ങ ഇട്ടിട്ട് കഞ്ഞി എണ്ടാക്കി
ഉം
ഭയങ്കര മടിയാണ് ചെക്കനിക്ക് മേലേക്ക് നടക്കാനേ
ആ ആ
പക്ഷെ എനിക്ക് കയറ്റം കേയറുമ്പോ ആവളെ അവരയെക്കെ ബേഗും കാര്യങ്ങളൊക്കെ ആയിട്ടേ വലിയുല്ല അപ്പൊ അമ്മമ്മന്റെ അടുത്ത് ആക്കി ട്ടാണ് പോകല്
ഉം ഇന്നലെ അമ്മമ്മേനെ കാണിച്ചിട്ട് എന്തായി
അമ്മമ്മന്റെ റിസൾട്ട് കാണിക്കാൻ പോയതാ
ഉം
ഇന്നാണ് കാണിക്കാൻ വന്ന് റിസൾട്ട് മേടിക്കാനാ ഇന്നലെ പോയേ
ഉം എന്നിട്ട് ഇന്ന് കാണിക്കാനും പോണോ
പോയാല് ചെലവാണ് ഇന്നലെ പോയപ്പോൾ
ഉം
എനിക്ക് പാന്റ് തീരെയില്ലന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് പാന്റും വാങ്ങി പലാസയെ
ഉം എവിടുന്നാ നെസ്റ്റോന്നോ
അല്ല അവിടെ ഗീത ദേവിന്ന് പറഞ്ഞൊരു കടുണ്ട് നൂ തൊണ്ണൂറ്റെട്ട് രൂപയാള്ളു ഒന്നിന് നല്ല പെയിന്റ് അതായത് നല്ല ബയൻ ക്ലോത്ത് പോലത്തെ വിരിഞ്ഞ് വൈറ്റും ബ്ലാക്കും വാങ്ങി ഞാന് അതാവകുമ്പോ നമുക്ക് ഏത് ഡ്രസ്സ കൂടെ ഇടാലോ
ഉം ഉം ഉം അപ്പ അങ്ങനെ വേടിച്ചൂല്ലെ
ആ അങ്ങനെ മേടിച്ചു പിന്നെ ചേച്ചി പറഞ്ഞ് ഞാനൊരു ടോപ്പ തയ്ച്ച തരാ ഒരു തുണ്ടി വാങ്ങ് മുർശീന്ന് പറഞ്ഞേ ടോപ്പ് തയ്ച്ചരാന്ന അപ്പൊ ഞാൻ വിചാരിച്ച എന്നാ ശരി ഉപ്പ് വാങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടോപ്പിനുള്ള തുണിയും വാങ്ങി അങ്ങനെ ചിലവായിരിക്കും നമ്മൾ പോയാല്
എന്റെ കയ്യിലൊന്നും പിന്നെ അങ്ങനെ പോകുമ്പോ പൈസ ഉണ്ടാവൂല്ല ഇപ്പൊ ഞാൻ അന്ന് രണ്ട് ര- അപ്പൊന്നല്ലെ എനിക്ക് നന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നന്നൂറ് രൂപ ഞാൻ ഒരു കടം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുത്തു ഇനി എനിക്ക് മുന്നൂറും കൂടെ കൊടുക്കാനുണ്ട്
കൊടുക്കാണ്ടാവും അതായിരിക്കാ ഇനി കൊടുക്കാനേ
അന്ന് ഞാന് തേവാല പോകുമ്പോ രണ്ട് നൈറ്റി ഒരു ഷാളും മേടിച്ചിരുന്നു
ഉമ്മാക്കോ നിങ്ങള ഉമ്മാക്കോ
ആ രണ്ട് നൈയ്റ്റിം മേടിച്ചു ഒരു ഷാളും മേടിച്ചു
ആ
നൈറ്റിഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ലാ പൊരുന്നാളിനെന്ന്
ആ എന്നാ ശരി എന്നാ പിന്നെ വിളക്ക്
ആ അവനിക്കാ